ആ എവെടെ എന്തൊക്കെ വർത്താനം ആഹ് കേക്ക്ണ്ടെടാ എന്തൊക്കെവർ ഏ ചോറ് ഫുഡ്‌ കഴിച്ചോ
ഓ ഫുഡ് കഴിച്ചിരിക്കാ
എന്താ ഫുഡ്‌ ഉള്ളത്
ഫുഡ് എന്താ ഇന്ന് ഞാൻ ഇഞ് ഏഹ് ഏ കോളേജിന്ന് വരുന്നാണെ ഇന്ന് മാസത്തില് ആഹ്
ആ ഹാ അപ്പെ ഇന്നെന്തേയിന്നു
ഇന്ന് എന്താ ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് എന്താറീല്ല തേങ്ങാ ചോറും ബീഫൊക്കെയി
അതേ
ഉം
ആഹ് ഇജ്ജ് ഡിഗ്ര്രിയാ ഇവിടെ സാധാ ഫുഡ് തന്നെ അതായത് പത്തിരി ചിക്കൻ കറി ഇന്നൊരു പരിപാടി ഉണ്ടാവും
ആഹ് ആഹ്
ആ ഇജ്ജ് ഡിഗ്രിരി പഠിക്ക്ണ്
ഞാൻ പി ജി
പീ ജി യൊ
ഉം
എ എം എ ഏതാണ്
ഏടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പിജി ചെയ്യാൻ നിക്കാണ്
ജ്ജ് എം എ ഏതാണ് ചോയ്ക്ക പി ജി
എം എ എടുത്തിട്ടില്ല
ആ ഇപ്പ് ഡിഗ്രി ഏതാ ഫുള്ളാക്കി
ഏ ബി എ പൊളിറ്റിക്സ്
ഏ പൊളിറ്റിക്സ് എന്താപാട്
പൊളിറ്റിക്സ് കൊഴപ്പല്ല പാസ്സ ആവാനൊള്ളു ഉം
ഏത് കാലിക്കറ്റാ
ആ
ആഹ് അന്റെ അഭിപ്രായത്തിൽ എന്താ കാലിക്കേറ്റിന്റെ ബി എ ഒന്ന് പറഞ്ഞെരോ
ഇപ്പം കാലിക്കറ്റ് ഇപ്പ ബിഎ ഇതില്ല ഡിസ്റ്റൻസ് ഇല്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം
ആഹ്
ഏ പിന്നെ ഇന്റെ പരിസ് രത്തില് ഇഷ്ട്ടം പോലെ ആൾക്കാർ വേറെ യൂണിവേഴ്സിറ്റില് ചെയ്യുന്ന ആൾക്കാരുണ്ട്
ആ
അതായത് ഇഗ്‌ നോ ഇഗ്‌ നോ പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്‌സിറ്റി അങ്ങനത്തെ യൂണിവേസിറ്റി അതൊക്കെ അപേക്ഷിച്ച് ഓലൊക്കെ പറഞ്ഞ് കേക്കുമ്പോ കാലിക്കറ്റ് വെരി സിമ്പിളാണ് നല്ല സുഖാ
ഓ
ഒന്നന്ന് വെച്ചാല് നമുക്ക് എന്ത് അസൈൻമെന്റ് ഇല്ല ഏ പിന്നെ എ അത് ശമ്മിച്ച് അങ്ങനത്തെ ഗ്രസ് മാർക്ക് ഒന്നും ഇല്ല വെറും ഒരു ഇരുപത് നൂറ് കൊസ്റ്റ്യൻ ഉണ്ടാവും അതിൽ ഒരു ഇരുപത് കൊസ്റ്റ്യൻ തരും ഏ അതാണ് ഗ്രേസ് മാർക്കിന പിന്നെ പരീക്ഷക്ക് പരീക്ഷ ബാക്കിയുള്ളതിന് പരീക്ഷ എമ്പത് മാർക്കിൽ പരീക്ഷ
അങ്ങനെയാണ്ത് ഉം ഞാൻ പറയണ് കേക്ക്ണില്ലേ ഞാൻ പറയ്ണെ കേക്ക്ണില്ലേ ആടാ ഞാന് ആ ഞാന് ബി എ ഇംഗ്ലീഷ് ആണ് ഡിസ്റ്റൻസ് ആണ് ചെയ്യണത് ഇപ്പൊ രണ്ടാമത്തെ കൊല്ലാണ് ഞാന് എന്താണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുക്കാണോന്നാണ് വിചാരിച്ചിനി പക്ഷെ അത് പറ്റിയില്ല ഇപ്പൊ പോണ്ടിച്ചേരിയാണ് ചെയ്യുന്നത് അപ്പൊ പോണ്ടിച്ചേരിയുടെ പേപ്പറുകളൊക്കെ ഏകദേശം സിമ്പിൾ ആണ് പഠിക്കാനും നോക്കാനൊക്കെ സിമ്പിൾ ആണ് നമ്മുടെ അമേരിക്ക രിക്ക ലിറ്ററേച്ചറ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറ് അങ്ങനത്തെ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്ത വച്ചാല് നമ്മള് അഡീഷണൽ ആയിട്ട് നമുക്ക് നാല്പത് പേജുകൾ കിട്ടുമല്ലോ ആ നാല്പ്പത് പേജി എഴുതിട്ടും എന്താണ് മാർക്ക് വളരെ കുറവാാണ് ന്ന്ള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതായത് ജയിക്കാൻള്ള മാർക്ക ഒക്കെ കിട്ടുള്ളൂ സ്കോറിംഗ് നന്നായിട്ട് മാർക്ക് പ്രകടനം ചെയ്യാന് നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ ഇതിന്റെ എന്താണ് പ്രശ്നംന്ന് മനസ്സിലാവില്ല വെറും പോയിന്റ് വെച്ച് എഴ്തുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന സാധ്യതയല്ല അതാണ് പക്ഷെ എന്താച്ചാല് എന്താ പ്രശ്നം എന്ന് മന ല്ല ഇന്നും നന്നായിട്ട് പഠിച്ചിട്ടും പോകല് പക്ഷെ മറ്റ് ഇപ്പൊ കാ കാലികത്ത് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇണ്ട് അപ്പൊ ഓലൊക്കെ സംബന്ധിച്ച് ഓല്ലക്കെ ഒച്ച് പോവും നോക്കുമ്പോളും കുറവാണ് ഏ അപ്പൊ എന്താപ്പ ചെയ്യണ്ട അറിയണില്ല ഏ ഇനിയിപ്പോ ഇഗിന്നയുടെ അവസ്തി അത് തന്നെയാണ് ഇഗന പറഞ്ഞാ നല്ല വാല്യു ആണ് നല്ല മാർക്കും കൊടുക്കണ്ടെ ഇഗിന കൊടുത്താ മതിയായിരുന്നു ഇത് പോണ്ടിശേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയോ ഞാന് ഇതിങ്ങനെ എടുത്തത് മറിച്ച് ഇത് എന്താണ് സോഷ്യോളജിക്ക്ക്കെ ആണെങ്കി നല്ല മാർക്ക്ണ്ട് സോഷ്യോളജിക്ക് നല്ല മാർക്ക് ഇണ്ട് എം ബി എക്ക് മാർക്ക്ണ്ട് സംഭവം ബി എ ഇംഗ്ലീഷ് എടുത്ത എല്ലാവർക്കും എന്താണ് സെയിം മാർക്കാണ് അതായത് അയിമ്പത്തിയേഴ് നാല്പത് ആഹ് ആ റേഞ്ചിലാണ് മാർക്കളൊക്കെ ഇള്ള പിന്നെ എങ്കിലും വേറൊരു കോമഡി കൂട എന്താ വെച്ചാല് നമ്മളരു സുഹൃത്ത് നല്ല പഠിക്കുന്ന ആളാണ് ഓന് എന്താണ് എക്സാം എഴുതി എക്സാം എഴുതിയപ്പോ എന്താ ഒനിക്ക് നല്ല പ്രതീക്ഷ നല്ല മാർക്ക് കിട്ടുന്നു നാപ്പ പേജൊക്കെ എഴുതിക്ക്ണ് നോക്കുമ്പോ അവനിക്ക് സപ്പ്ളി സപ്പ്ളിണ്ടൈൽ മുപ്പ പറത്തില്ലേ ന്ന്ട്ട് ഓൻ രണ്ടാമത് പോയി എഴുതി പരീക്ഷ ഏ അപിതാ ആഹ് അത് പഠിത്തരിലോ ഒര് ആഹ് ഓ പോകില്ലേ കേക്ക്ണില്ലേ കേക്ക്ണില്ല
ആഹ് ഇപ്പ കേക്ക്ണ്ട്
ആഹ് ന്ന്ട്ട് ആഹ് ന്ന്ട്ട് ഇവന് ആകെ എന്താണ് ഡെൾ ആയിട്ട് ചെക്കൻ പോയിട്ട് എഴുതി പരീക്ഷ എന്നിട്ട്ന്താ ആദ്യം കവർ ചെയ്തു പക്ഷെ നമ്മള് പ്രശ്നം എന്താന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മളെ പോണ്ടിച്ചേരി എന്നുള്ളത് മറ്റ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് വളരെ പ്രയാസക്കരാന്നാ അറിയുന്നത്ത് മാർക്ക് കിട്ടുന്നില്ല നമുക്ക് ആകെ വേണ്ടത് ഡിഗ്രിക്ക് മാർക്കാണല്ലോ ഏ മാർ കുറവാണെന്നാണ് പറയുന്നത് അന്റെ എന്താ മാർക്ക് ഡിഗ്രിയിലെ അവസ്ഥ
ഇന്ക്ക് ഇന്റെ ഡിഗ്രി കഴിഞ്ഞു ആഹ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇന്ക്ക് എത്രെ അറുപത്തിഏയ് ടോട്ടൽ ഏ തെ സിക്സ്സെമുംപാടെ അറുപത്തിഏഴു പെർസെന്റേജ് അങ്ങനെറ്റ
ആഹ് എത്ര ക്യാഷായി ഡി ക്കി രി കാന്
ഇവടെ പത്തൊന്നായിട്ടില്ലല്ലോ
ഡിസ്റ്റൻസ് ഇജ് ഡിസ്റ്റൻസ് ആയിട്ടാ
ആഹ് ഡിസ്റ്റൻസ് ആയിരുന്നു
പതിനായിരറുപ്പായോ
പത്ത് ആയിട്ടില്ല ന്നാ തോന്നട്ടോ പത്തായിട്ടില്ല
ആഹ് ഞങ്ങക്ക് മൂന്ന് വർഷത്തിന് പന്ത്രണ്ടായിരം രൂപയാണ് പറഞ്ഞത്
ആഹ് ആഹ്
അല്ല സത്യം പറഞ്ഞപ്പോ ഡിഗ്രി പഠനന്ന്ള്ളത് ഹേ നല്ല വാല്ലുള്ള കാര്യാണ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സ്പെഷ്യലൈ ഷിയ്യാൻ ഡിഗ്രിന്ന് വലിയ കാര്യാണ് ഏ എന്നാണ് ഇനി ഭാവിയിൽ പ്ലാൻ എന്താ ഭാവിയിൽ പ്ലാൻ
ഭാവി അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ തീരുമാനിച്ചില്ല ഈ എന്റെ ജോലി ഒക്കെ എന്തെങ്കിലുമൊക്കെ നോക്കണം ന്നുള്ളതാണ്
അതെ
ആഹ്
എന്തെങ്കിലും കോ കോഴ്സ് ചെയ്യോ
കോഴ്സ് ചെയ്യാനോ ഞാന് ഏ
കോഴ്സ് അറീല്ല എന്താ കാട്ടെട്ടേന്ന് ബീ ബീ ഈ എം ബി എ അവസ്ഥ എന്താണാവോ
ആഹ് എം ബി എ എന്ന്ള്ളത് എന്താ കൊഴപ്പൊന്നും ഇല്ല തോന്നുന്നു നല്ല ബിസിനസ് മാനേജ്മെന്റ് അല്ലേ
ആഹ് ആഹ്
ഉം ഉം അത് നമ്മളെ സുഹൃത്ത് ചെയ്യ്ണ്ട് കൊഴപ്പൊന്നുല്ല കൂടുതല് നമ്മളെ ഫോക്കസ്സ് നമ്മളെ കൂടുതല് ശ്രദ്ധ ബിസിനസ്സിലൊക്കെ ആണെങ്കി അങ്ങനെ ഒരു ഡിഗ്രി ചെയ്യുന്നതാ ഏറ്റവും നല്ലത്. ഈ ബി ബി എ ആയാലും കൊഴ്പ്പല്ല എം ബി എ ആയാലും കൊഴ്പ്പല്ല നല്ലൊരു വരും തലമുറക്ക് ഏ തലമുറക്കും വരും കാലങ്ങളിലും വളരെ സാധ്യത ഏറിയ ഒരു മേഖലേണത് എം ബി എ എന്ന്ള്ളത് പിന്നെ ഏത് സാധനും നമ്മള് ആഹ് പിന്നെ നമ്മൾ ഏത് സാധനം നോക്കിയാ മതി ആഹ് നമ്മള് പിന്നെ ഏത് സാനും നോക്കിയാ മതി എല്ലാം സാധനത്തിലും നമ്മളെ സ്കില്ല് അൻസർച്ചാണ് എല്ലാ സ്കിൽ ഓറിയൻറ്റഡ് ആണ് ഏ നമ്മള് ഒരാള് എല്ലാ വിഷ്യത്തിലും ഒരാള് എല്ലാ വിഷ്യത്തിലും ചാറയ്ച്ചിട്ട് എന്താ ഇതായി ഉഷാറാണെന്ന് പറയാൻ പറ്റൂല അപ്പൊ മറിച്ച് ഒരു വിക്ഷത്തിനല്ല ഉഷാർച്ചാ അത് നല്ലൊരു ഇതായിട്ട് നല്ലൊരു പ്ലസ് പോയിന്റ ഏഹ് അപ്പോ എന്താ ഇങ്ങനെ എം ബി എയില് ഫോക്കസ് ചെയ്ത് പോകാണെങ്കി ഏതൊരാൾക്ക് എന്താണ് ബിസിനസ് പോവാണെങ്കിൽ എം ബി എ വി വിയെ വളരെ ഉപകാരമാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഏ
അതെ അതെ
അന്റെ അഭിപ്രായംന്താ
ഞാനിപ്പം എം ബി എ ഇട്ക്കണം പിന്നെ അപ്പൊ എന്റെ സുഹൃത്താരോ പർഞ്ഞ് എം ബി എ ഇട്ക്കാണെങ്കി ഏ എം ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇട്ന്ന് പർഞ്ഞു. എനിക്കയ്നെ കുർച്ച് കൂടുതൽ അറിയണംന്ന്ണ്ട് പക്ഷെ ഇത്‌ വരെക്കും അതിനെ കുർച്ച് ഞാൻ നോക്കിയില്ല ഏ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ്
ആഹ് പിന്നെ പിന്നെഎന്ത പറിയ നമ്മുടെ നാട്ടിലൊക്കെ സ്വതവേ ഒരു സ്വഭാവം ന്താച്ചാല് ചെർക്കൻമാരൊക്കെ ഡിഗ്രി എട്ക്ക്ണത് സ് എന്താണ് കോളേജ് ലൈഫ് അടിച്ചുപൊളിക്കാന് അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷാണ്.
അതെ.
യാതൊരു കുറെ സപ്പ്ളി അടിച്ചു കൂട്ടിട്ട് സത്യം പറഞ്ഞ അങ്ങനെ എടുക്കാണെങ്കി നമ്മള് വെറും ടൈം വേസ്റ്റിംങ്ങ് ആണ് നമ്മൾ കൊറച്ച് കഴിഞ്ഞാ ആ മൂന്ന് ന്നു നാല് വർഷം വെറുതെ പോയി നമ്മള് ആലോയ്ക്കുള്ളു അപ്പൊ അതിനും
അതെ അതാണ് പ്രശ്നം അതാ ഈ നമ്മൾ പ്ലസ് പ്ലസ് ടു ന്ന് ഇങ്ങനെ കേക്കും അ കോളേജ് ലൈഫ് സു പ്രാണ് അടിപൊളിയാണ് ഏഹ് പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവും ആണുങ്ങൾ ഉണ്ടാവും ഏ ജോളിയേക്കാരം ട്രിപ്പ് പോവും അങ്ങനെ ഇങ്ങനെ കേട്ടാണ്ട് ഏതെങ്കിലും ഒരു ഏഹ് എന്ത് പഠിക്കാൻ കഴിയാത്ത ഒരു ഡിഗ്രി എടുക്കും. ബി ബി എ അടിപൊളിയാണ് ബി ബി എ നല്ല സ്കോപ്പ്ള്ള വിശയാണ് ന്ന് ഒക്കെ പറഞ്ഞിട്ട് പക്ഷെ ഈ ബി ബി എ പഠി ച്ചാൻ കയ്യോന്ന് ആലോയ്ക്കണില്ല ഏഹ്?
ആഹ്.
പിന്നിട്ട് ഓന എടുത്താണ്ട് സപ്ലി മുയിവ ഏഹ് കുടുങ്ങി കുടുങ്ങീട്ടാടെ ഡിഗ്രി കംപ്ലീറ്റ് ആവില്ല എന്നിട്ട് ലാസ്റ്റ് ഓൻ ഏതെങ്കിലും ഷോപ്പ് കേറാനോ അല്ലെ ഈ ഗൾഫ് പോവാണ് എന്തെ ചെയ്യുമ്പ അപ്പവൻ ആലോയിച്ചും എന്തിന ഇന്റെ മൂന്ന് കൊല്ലം ഞാൻ വേർതെ കളഞ്ഞെ. അല്ലെങ്കി അവൻക്കൊരു സിംപിൾ വിഷയം ഏതെയും എടുത്താണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന എന്ന ഡിഗ്രി നല്ലോരു ഇത് കിട്ടു അല്ലോ.
കിട്ടും കിട്ടും കിട്ടും.
കിട്ടി ചെയ്ത് പക്ഷെ ഓനത് ചെയ്യൂല ഓന് ഒന്നും ചിന്തിക്കാതെ ഓടി ചെന്തി ഏതെങ്കിലും എൻജോയ് ചെയ്യല്ലേ എൻജോയ് ചെയ്യാൻ വാണ്ടീട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കും.
അപ്പൊ ഞമ്മളെ യുവാക്കള് എന്തോയിച്ചാല് ആഹ് കൂടുതല് ഇതില് ശ്രദ്ധിക്കാനില്ല എനിക്ക് പറയാനില്ലേ. ഏഹ് അപ്പൊ നമ്മള് അപ്പ ചെയ്യും ബി എം ബി ഒക്കെ എടുക്കയാണെല് നന്നായിട്ട് പഠിക്ക്ട്ടോ. ഏഹ് അപ്പൊ നന്നായിട്ട് പഠിച്ച് മാർക്കൊക്കെ എടുക്കാൻ നോക്ക് എന്നാ ശരിയെടാ ഞാനേ ചെറിയ ഒരു തിരക്കിലാണ് വിളിക്ക ഒന്നൂട.
ആഹ് ആയിക്കോട്ടെ.
ശെരിടാ ശരി.